പിന്നെ ബ്രോന്റെ വീട്ടിലങ്ങനെ സിസി ടിവി ഒക്കെ ഉണ്ടോ
അതെ ഞാനിങ്ങനെ അതിനെപറ്റി സംസാരിക്കാൻ നിക്കായിരുന്നു ഇന്നാളി ഞാനിപ്പോ എന്റെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് വന്ന ഞാനിപ്പോ വീട്ടിലിപ്പോ സി സി ടിവി വെക്കാനുള്ള ഒരു ഉദ്ദേശണ്ട് കാരണം ഈ അടുത്ത കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവപ്പെടണ്ട് എന്തോ രാത്രികൾ എന്തൊക്കെയ ജീവികളൊക്കെ വീട്ടില വരണണ്ട് വീട്ടിൽ തന്നെ ഒരുപാട് വളർത്ത് ജീവികളൊക്കെ ഉണ്ട് ഇപ്പൊ രാത്രിയായി കഴിഞ്ഞാ ഒരുപാട് ജീവികൾ വര്ന് അതൊക്കെ ഒരു പ്രയാസണ്ട് അപ്പൊ ഇന്നിപ്പോ ഒരു ഇല ക്ട്രീഷന് വന്ന്നേ മൂപ്പരോട്ന്ന് ഈ ഒരു സി സി ടിവി റെഡിയാക്കി വെക്കാന് മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാനിപ്പോ ഇന്ന് ഇപ്പങ്ങനെ ആള് വെരും പർഞ്ഞ്ക്കാണ് സി സി ടി വി ഇന്ന് ഭയങ്കര ഉപകാരാണ് നമുക്ക് മനസ്സിലാക്കാ എന്താണ് വരുന്നതെന്ന് മനസിലാക്കിയ അയിനനുസരിച്ച് എന്തെലൊക്കെ നടപടി വരുത്താനുള്ള ഒരു പരിപാടി ഉണ്ട്
ആഹ് തീർച്ചയായും സി സി ടി വി നല്ലൊരു അഹ് മുന്നേറ്റം തന്നാണ് സി സി ടി വി വാങ്ങണം ഇപ്പെന്തും കാണാൻ സാധിക്കും എന്തെങ്കിലും ദുരൂഹമായതൊക്കെ പെട്ടെന്ന് അറിയാൻ സാധിക്കും
അതെ സി സി ടി വിയക്കെ പറിയ്മ്പോ ഒരുപാട് ഉപകാരം അതുകൊണ്ട് ഉണ്ട്ന്ന്ള്ളതാണ് ഞാൻ മന്സിലാക്ക്ണെ ഇപ്പോ സ്കൂളുകള്ലൊക്കെ ഭയങ്കരതി വ്യാപകായിക്കാണ് ഒരുപാട് അക്രമങ്ങള് വിദ്യാർഥികളുടെ എടേത്തന്നൊരു പാട് പ്രയാ ബുദ്ധി തർക്കങ്ങളൊക്കെണ്ടാവും ഇപ്പ സി സി ടി വിപ്പോ സ്കൂളുകള്ലൊക്കെ ഒരുപാട് വെര് വെച്ച് തൊടങ്ങി മനസിലാക്ക്ണമാരുന്ന് ഇപ്പ അയിന് ഞാൻ പഠി ട്ടുക്കുന്ന സ്കൂള്ണ്ട് ഇവടെപ്പോ എല്ലാ ക്ലാസിലും സി സി ടി വി വച്ചിട്ടുണ്ട് കാരണം ചെലെപ്പം കുട്ടികളുടേട്ത്ത് എന്തേലും അക്രമ സ്വഭാവങ്ങൾ സംഭവിച്ചാല് ചെലപ്പം അത്ച്ചാ എന്താണ് സംഭവിച്ചതന്ന് നമ്മ ടീച്ചേഴ്സ് വരെ ഇപ്പറീല ഓല് ചെലപ്പോ ഓഹ് ടീച്ചേഴ്സ് വേറെ ഭാഗത്ത്ല്ലെ ഇരിക്കാ അപ്പൊ ഇത്തരം സി സി ടി വിയള് ഇണ്ടാവുമ്പോ എന്തേലൊക്ക് പ്രശ്ന ഇണ്ടായാല് അത് അത് ക്യ ത്യമായിട്ടത് അവലോകനം ചെയ്യാം അതിന് നിരീക്ഷിക്കാനൊക്കെ സി സി ടി വി ഭയങ്കര ഒരു ഉപകാരാണ് അക്രമണം കൊറക്കാൻ സി സി ടി വി ഭയങ്കര ഒരു കാര്യായിട്ടാ കാരണം സി സി ടി വി ഇല്ലെങ്കി ഇജ്ജ് അഹ് ഞമ്മള് ആലോയ്ച്ചോക്കി ഒരു കടേലിപ്പം എടക്കെടക്ക് മോഷണം സംഭവിക്കും കാരണം ഇപ്പം സി സി ടി വി ഇണ്ടായത് കാരണത്താല് ഒരുപാട് മോഷണങ്ങള് ഭയങ്കര കൊറവ്ണ്ട് എന്നാലും അ തിനേം മറി മറികടക്കാവുന്ന ഒരുപാട് വിദ്യകൾ പല ആളുകളുടെ കയ്യിലുണ്ട്ന്ന്ട്ടോ ഉള്ളതാണ് സത്യം അപ്പോ സി സി ടി വി എന്നുള്ള വി വിഷയത്തില് എന്താണേപ്പം പറയ്മ്പള് ഇപ്പ അമ്മക്ക് നോക്കുമ്പേ എല്ലാ കടക്കുള്ളില് സി സി ടി വി എത്തി തട്ടുകടകള്ലടക്കം സി സി ടി വി വന്നിട്ടുണ്ട് ആടാ ഇതും കച്ചവടങ്ങള്ല് ഒരുപാട് ഈ കള്ളൻ ഏഹ് കള്ളൻ കളവ് ഏഹ് സംഭവിക്കുന്ന ഇതൊക്കെ തടയാന് ഒരുപാട് രീതീല് ഉപകാരപ്പെട്ടിര്ന്ന് ഇപ്പ ഇങ്ങളെ അയിപ്രായത്തില് എൻ എന്താണ് സി സി ടിവി കൊണ്ട് വല്ല്യ ഉപകാരം ഈ ഈ കച്ചവടക്കാർക്കുണ്ടോ എന്നുള്ളതി എന്താണ് പറയാന്ള്ളത്
പ്രത്യേയിച്ച് കച്ചവടക്കാർക്കാത് പ്രത്യേകമായിട്ട് ഉപകാരള്ളു ഓല് ക കടേലൊക്കപ്പൊ എന്ത് വില പിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയാലും അവര്ക്ക് പ്രത്യേകിച്ച് ഈ മോഷ്ടാക്കളൊക്കെ പെട്ടന്ന് കണ്ട്പിടിക്കാ വേണ്ടി പിന്നെ സി സി ടി വി ഇണ്ടാവുമ്പോ മോഷ്ടാക്കള് അയ്ന്റെ അടുത്തേക് വെരൂല്ല ഒരു ഭയണ്ടാവും എന്തുകൊണ്ടും സി സി ടി വി ഒരു നല്ലൊരു ഓ ഓപ്ഷനലാണ് ഈ കാലഘട്ടത്തി എന്തായാലും എല്ലാ വീട്ടിലൊരു അ ത്യാവശ്യമായി വേണ്ട ഒരു സാധനം സി സി ടി വി
അതെ ഇപ്പള് പറിയ്മ്പളേ ഇപ്പ ഈ ബസ്കള്ലൊക്കെ സി സി ടി വി നിർബന്ധാക്കി തോന്ന്ന്ന് ഞാൻ മന്സ്സിലാക്ക്ണത് ഇപ്പൊ ഒരുപാട് ബസ്സുകള്ല് ഒരുപാട് അക്രമ സ്വഭാവം കാണിക്ക്ണ്ട് ഇപ്പോ ഞമ്മക്കന്നെറിയാം നമ്മളെ നട്ടിലെ പ്രൈ ബസ്സോ വേറെ ബസ്സ്കളൊക്കെ അവര് ചെലപ്പോം സമയം തെറ്റി വരുമ്പോൾ ബസ്സുകള് പരസ്പരം കൂട്ടി ഇടിക്കല്ണ്ടാവും പിന്നെ പൊതുവേ റോഡുകള്ന്നറഞ്ഞാ വല്ല്യ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് സ്ഥലം റോഡുകൾ അപ്പ ഇത്തരം റോഡുകള്ലൊക്കെ ബസ്സുകള് മാത്രല്ലട്ടോ ബസ്സ് അമ്മടെ കാർകള്ല്ണ്ട് ഒരുപാട് പിൻ ക്യാമറ മുൻ ക്യാമറ ഒരുപാട് വെര്ണക്കണ്ട് അപ്പോ ഇത് അമ്മക്ക് അപകടങ്ങള് സംഭവിക്കുമ്പോ അതിന്റെ കാ എങ്ങനെയാണ് അപകടം സംഭവിച്ചെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊ ക്കെ നോക്കി മന്സ്സിലാക്കാന് ഇപ്പോ ഭയങ്കര രീതിയിലൊരു ഉപകാര്ണ വസ്തുവായിട്ട് സി സി ടി വി മാറിന്നുള്ളത് ഞാൻ മന്സിലാക്കി അപ്പൊ ഒരുപാട് സ ഏഹ് ഭയങ്കര രീതീല് ഉപകാരണ്ട് ഇപ്പ ഞമ്മക്കന്നെറിയാ എരുപാട് സി സി ടി വി ദൃശ്യങ്ങള് ഇപ്പൊ അമ്മക്ക് ഉം ഇന്ത്യയിലൊക്കെ ഏഹ് പോ പൊളിറ്റിക്കല് പര ഇപ്പം രാഷ് റ്റുവരവ് നോക്കാന് തന്നെ ഒരുപാട് ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഇപ്പ അഹ് കൂടികാഴ്ചകളിലാണെങ്കിലും ചെലേപ്പം എന്തെങ്കിലൊക്കെ കള്ളകടത്ത്ല്ലെ സംഭവിക്ക്ന്ന പരിവാടിളൊക്കെ അമ്മക്ക് ഏഹ് അറിയാ അപ്പ ഇതിനൊക്കെ സി സി ടി വിന്ന് വലിയ നിർണായക തെളിവുകള് നല്കല്ണ്ട് അപ്പ എന്തിന്റെതിലും ഇപ്പൊ അമ്മക്ക് കൊലപാതകങ്ങള് സംഭവിക്കുമ്പോ സി സ ടി വി കാര്യം നോക്കല്ണ്ട് ആത്മഹത്യന്റെ വിഷേയങ്ങള്ല് അങ്ങനെ എല്ലാതിന് ഇപ്പ ഞാന്പ്പം ഒരു കാര്യം പറയാണെങ്കി ഞാനിപ്പോ ഒരു സ്കൂള് പർഞ്ഞ് പഠിപ്പിക്കാൻ തൊടർ ഈ ഒരു സ്കൂൾ ഈ അടുത്തായിട്ടൊരു കുട്ടി എന്തായി ഈ കുട്ടി സ്കൂളിന്നിങ്ങനെ ഓടി കളിക്കുന്നതിനിടെ വീണ് അവന്റെ കയ്യെന്തായി ഒടിഞ്ഞ് അപ്പൊ അവന് ആ രണ്ടാമത്തെ പ്രാവശ്യാണ് അവന്റെ കൈ ഓടിയണത് അപ്പൊ മാ അവന്റെ രക്ഷിതാക്കളെന്തായി സ്കൂളിൽ വന്നിട്ട് ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ് സ്വകാര്യ സ്കൂളാണ് ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെണ്ട് അപ്പോ വിദ്യർത്ഥി രക്ഷിതാക്കൾ വന്നിട്ട് ഭയങ്കരീതിയിൽ പോയിട്ട് കു അധ്യാപകരോട് ഭയങ്കര രീതിയിൽ ചൂടായി അന്ട്ടവര് പോലീസ്റ്റേഷനിൽ പോയിട്ട് പോലീസിനോട് പരാതി കേസ് കൊടുത്ത് സ്കൂളിനെതിരെ അവര് പറഞ്ഞ് കുട്ടിയുടെ മനഃപ്പൂർവ അവര് വിദ്യാർത്ഥികളെ ഭാഗുത്തു നിന്നുള്ള തെറ്റാന്ന് പറഞ്ഞു അപ്പൊ ഇത്ര സംഭവങ്ങൾ ഉണ്ടായപ്പോ പ്രിൻസിപ്പളോട് അവര് ചോദിക്കാണ് ഇതെന്തേങ്ങളെ ങ്ങളെ ഭാഗത്ത് തെറ്റുണ്ടെ ആ പ്രിൻസിപ്പിളിനെതിരെ കേസെക്കെടുക്കാൻ നിക്കുമ്പോ പ്രിൻസിപ്പാൾ എന്തായി സ്കൂളിന്റെ സിസിടി വി ക്യാമറ ഓലിക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ആ സിസി ടിവി ക്യാമറയിൽ കൃത്യമായി കണ്ട് കാണ്ട് കുട്ടി സ്വയം മൊ ഓടുന്നേ വി വിയാന്നുള്ളത് അപ്പൊ ഇത് കാരലത്താലാ അവര് കേസില്ലാതാവാന്നള്ളാണ് അത്രത്തോളം വലിയ ഒരുപാട് ഉപകാരം ഈ സി സി നോട്‌ സംഭവിക്ക്ണ്ട് കാരണം സി സി ടിയൊന്നും ഇല്ലെങ്കിലിപ്പോ ചെലപ്പോ ആക്ക് പ്രിൻസിപ്പളിനെതിരെ കേസായിരുന്നു സ്കൂൾ അടച്ചുപൂട്ടുന്ന അവസ്തേനു അത്രത്തോളം ഒരുപാട് ഉപകാരം സി സിടിവി കൊണ്ട് നമുക്ക് ഈ ഒരു കാലത്ത് ലഭിക്ക്ണ്ട് എന്നുള്ളതാണ്
ഓ തീർച്ചയായും പിന്നെ സി സി ടി വി എന്ന് പറയുമ്പോ നമ്മക്കൊരുപാട് തെളിയാതെ പോയ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ട്ള്ള ഒരു ഒരു ഒരു സാക്ഷി കൂടിയാണ് സി സിടിവി ഇപ്പോ സി സിടിവി പോലീസുകാരും ക്കാണെങ്കിലും ഏത് നെലയുള്ള ആൾക്കാരെയും നിർണായക തെളിവ് ഒരു അവസ്ഥയാണ് സി സിടി വി അപ്പോ സി സി ടി വി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മ്മക്ക് ണ്ടാ എല്ലാർക്കും ഉണ്ടായിട്ടുണ്ടാവും പിന്നെ സിസി ടിവിന്റെ ദുരുപയോഗങ്ങളും ധാരാളം ഒണ്ട് ഇപ്പൊ ബ്രോക്ക് സി സി ടിവിന്റെ ദുരുപ ദുരുപയോഗങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
അതെതെ അത് പറഞ്ഞപ്പോളാണ് ഇപ്പൊ ഒരുപാട് ഒളിക്യാമറകള് പലേ സംഭവങ്ങൾ നടക്കണ്ട് ഇപ്പൊ നമുക്ക് ചെല ഈ സ്ത്രീകളുടെ ഈ അങ്ങനത്തെ അങ്ങനത്തെ അവരുടെ സ്വകാര്യതയിലേക്ക് ഒിളി ഒളിഞ്ഞു നോക്കുന്ന ഒരുപാട് പരിപാടികൾ ഇപ്പ സംഭവിക്കുന്നു സ്ത്രീകളെന്നല്ല പൊതുവെ മനുഷ്യരുടെ ഒളി ഈ സ്വകാര്യത ലംഘനങ്ങള് സംഭവിക്കുന്ന ഒരുപാട് ഇത്തരം ക്യാമറകൾ വെച്ചിട്ട് ഒപ്പിയെടുക്കുന്ന ഒരുപാട് ഈ ഇത്തരം മാർക്കറ്റുകളുണ്ട് ഇപ്പൊ ഇങ്ങനെ അവരുടെ സ്വകാര്യതയിലേക്ക് വീഡിയോ റെക്കോഡ് ചെയ്തട്ട് അത് മറ്റുള്ള വെബ്സൈറ്റുകളിലൊക്കെ പ്രചരി പ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ സംഭവിക്കുന്നു ഇപ്പൊ ഇത്തരം ഒരുപാട് പരിപാടികൾ സി സി ടി വി വെച്ചിട്ടെന്നെ ഒരുപാട് ആളുകൾ ചെയ്യേണ്ടതള്ളാണ് അപ്പൊ ഇതിന് ഞാൻ തീ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരാളാണ് ഇതിനെതിരെ കൃത്യമായ രീതിയിലൊരു നിയമങ്ങള് ഇവടെ സർക്കാർ കൊണ്ടുവരണം കാരണം ഒരുപാട് ആൾക്കാര് ഇതിനൊപ്പോം സി സി ടി വി അ കാ ഇപ്പത്തെ കാലത്ത് നമുക്കറിയാം സി സി ടി വി പല വലുപ്പത്തിലും പല രീതിയില്ണ്ട് ഇപ്പൊ ചെറിയ സി സി ടി വി യില് ഇപ്പം ഒരു നമ്മള ബട്ടൺസിന് വലപ്പള്ള സി സി ടി വി അടക്കണ്ടാവും ക്യാമറകള് അത് എലപ്പേ എവ്ടയ്ള്ളത് നമക്കറിയില്ല അപ്പൊ ഇത്തരം കുളിമുറികളിലൊക്കെ ഒരുപാട് ആൾക്ക് സ്ഥാപിക്കുന്നു അവര് കച്ചോടം മോഡൽ സംഭവിക്ക ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്ന്ന്ള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ദുരുദ്ദേശപരമായ ഒരുപാട് കാര്യങ്ങൾ സിസി ടിവി ക്യാമറകൾ വെച്ച് ഇത് ആൾക്കാര് ചെയ്യ്ണ്ട് പ്പ ഇതിനൊക്കെതിരെ പൂർണ്ണമായി എതിർക്കേണ്ടതാ ഇത് ഇത്വരെ ഇങ്ങൾ പറഞ്ഞതില് ഒരു ഇതാണ് ദുരുദ്ദേശമാ ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഥവാ ഇതിന്റെ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവാണ് ഇത്തരം ഒളി ക്യാമറ ആളുകളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോ ട്ടംന്ന്ള്ളത് അപ്പ ഇതൊരു കാര്യം ഭയങ്കരീതിൽ വ്യാപകയിട്ടാണ് ഇപ്പൊ സംഭവിക്കുന്നുണ്ട് അത് നിങ്ങള് അംഗീകരിക്ക്ണ്ടോ ഈ വിഷയത്ത്
ഈ വിഷയം പറഞ്ഞയ്ഞ്ഞ ഒരിക്കലും അഗീകരിക്കാൻ പറ്റാത്ത വിഷയാണ് ഇതിനെതിരെ ഗവൺമെന്റ് തീർച്ചയും ഒരു നിയമ നടപടി എന്തായാലും ഇണ്ടാവണം ശക്തമായ നിയമ നടപടി അങ്ങനത്തെ ആളുകളൊക്കെ പിടിച്ച് ചെയിലിടണം നള് തീർച്ചയായും അത് വളരെ ഒരു ഘട്ട അസ് ശക്തമായൊ ഒരു ചട്ടലംഘനം കൂടിയാണ് അങ്ങനെ നല്ല രീതിൽ മാത്രം സിസി ടിവി യൂസ് ചെയ്യന്നാണ് എനിക്ക് പറയാനുള്ളത്
അതെ ഇപ്പൊ നമ്മുക്കറിയ ഇപ്പ സി സ ടി വിയണ് പല രീതി ഞാൻ മനസിലാക്ണ് ഇപ്പൊ നമുക്ക് നമ്മള നാട്ടില് വല്ല ഇതാണ് എ ഐ ക്യാമറ എന്നത് നമ്മളെ സർക്കാർ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന പരിപാടി ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് നിയമ ലംഘനങ്ങള് തടയാൻ ഭയങ്കര രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ മനസിലാക്കുന്നത് കാരണം അതില്ലാത്ത സമയത്ത് ആളുകൾ ഹെൽമെറ്റ് ധരിക്കൂല്ല ഓവർ സ്പീഡ് പോകും കാറിലെ സീറ്റ് ബെൽറ്റ് ധരിക്കൂല അങ്ങനെ ഒരുപാട് ആളുകൾ പൊതുവായിട്ട് ബ അവര് ഹെ നിരന്തരം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാ ഈ സി സി ടി വി അങ്ങട്ട് വന്നതോട് കൂടന്തയ ആൾ ക്കാർ കൃത്യമായ രീതിയിൽ അതിനോടന്തായി പേടിച്ചുകൊണ്ട് അത് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിന് മനസ്സിലാക്കൻ അപ്പൊ ഇത്തരം കാര്യങ്ങള് നോക്കുമ്പോ സി സി ടി വി എന്നുള്ളത് ഭയങ്കര രീതിയിൽ ഒരു ഉപകാര ഇണ്ട് അപ്പൊ ആൾക്കാരുടെ കൃത്യഈ ഇപ്പ ഈ ഇങ്ങനെ അപകടകരമായിട്ടുള്ള ഈ ഡ്രൈവിങ് അവരുടെ ഈ ഓ വാഹനം ഓടിക്കലൊക്കെ തടയാൻ സി സി ഡി ഭയങ്കര ഇതുണ്ട് കാരണം അപ്പ നമുക്ക് ഫൈനുകൾ വരുബോ ആൾക്ക ക്കർ പേടിക്കുന്നു ഇത്തം നിയമന ലംഘനങ്ങൾക്ക് ഇത്തരം ഹെ പയ് പൈസ കൊടുക്കണം അപ്പൊ ആൾക്കാര് പേടിച്ചിട്ടെങ്കിലും ധരിക്കുണ്ട് മനസ്സിലാക്കാൻ അപ്പൊ ഇത് ഇത് ഈ വിഷയത്തിന് എന്താ പറയാനുള്ളത് ഈ എ ഐ ക്യാമറ വന്നതൊണ്ട് എന്താണോ അത് ഉപകാരമാണോ ന്നാ പലെട്ത്തും പലൊഅൾക്കാർ ഇതിന് എതിർകുന്നു ഏഐ കെമാരന്റെ ആവശ്യില്ലന്ന്ഞ്ഞർന്നിട്ട് അപ്പ നിങ്ങള് അതില് കാഴ്ചപ്പള്ളം എന്താണ് നല്ലതാണോ അത് ശീതാതാണോ
ഏക തീർച്ചയായും നല്ലൊരു ഓപ്ഷൻാണ് അത് നിയമലംഘനം നടത്തുന്നതിനെ കൃത്യമായി നമുക്ക് പിടിക്കാൻ അധികം നല്ലൊരു ഞാൻ പിന്തുണക്കുന്ന ഒരാളാണ്
അതെ അതെ നല്ല കാര്യണ് അപ്പൊ നമ്മള് ന്താവും ബാക് കേമറ ഉണ്ടായാധൊണ്ട് മനസിലാക്കണ് ഞാനടക്കം ഞാനൊക്കെ ഹെ ഏ ഐ ക്യാമറ പേടിച് കൊണ്ട് ചിലപ്പോ ഹെൽമെറ്റ് ധരിക്കല്ണ്ടേ എടുക്കേലും പോകുന്നു പിന്ന അതുപലെ തന്നെ സ്‌ വാഹനത്തിലോടുക്ക്പോ സീറ്റ്ല്ലാം എടുക്കാണ്ട് അവർക് ഏ ഐ ക്യാമറ എന്നുള്ളതിനെ കൊണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത്ര റോഡുകൾ അപകടങ്ങൾ മരണങ്ങൾ കുറക്കാനും കാരണമായിട്ടുണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോ ഇത്ര മരണങ്ങൾ ഇല്ലാതാക്കും ഇത്തരം ഈ ഏ ഐ കേമറ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ത് നമ്മുടെ സർക്കാരിന എങ്ങനെ ഇതിൽ ഈ ഒരു വിഷയത്തില പ്രോത്സനെ പ്രോത്സാഹിക്കണം കൂടുതലും ഈ ഇന്ന് ഒന്നുപാടിം കാ ഹെ ഭയങ്കര കാര്യക്ഷ്യമായിട്ട് ഈ പരിപാടിമ്പാടും നടപ്പിലാക്കെന്ന് മനസ്സിലാക്കണം ഇതി ഇപ്പോ നമ്മളെല്ല കടകളിലും നമുക്കാ നോക്കണങ്കിൽ എല്ലാ കടകളില ആണെങ്കിലുംകൂളുകളിലാണെങ്കിലും എല്ലാ വേരി ഇത്തരങ്ങൾ ഇത്തരം ഈത് ഈ വിസയത്തിൽ ഈ ഏ ഐ സി സി ടി വി ക്യാമറകൾ വന്നിട്ടുണ്ട് ഇതൊണ്ട് ഒരുപാട് ഉപകാരം ഇണ്ട് മനസിലാക്കിന്നെ ആൾക്ക ക്കാർ ഉപയോഗുന്നത് ഈ അത് നോ ക്കണങ്കിൽ വീടുകളിൽടക്കപ്പോ എല്ലാ വീടുകളിലും മുമ്പിലും ഇത്രം ക്യാമറകൾ വെക്ക പൊതുവെ ചെറിയ വടുകളൾല്ലാത്തല്ലാ എല്ലാം വീടുകളും കാരണം അവരുടെ പണം പോകുന്നു മോഷ്ടാക്കൾ ഒരു സംഭവം ഇല്ലാതാക്കാനും അതുകൊണ്ടൊക്കെ തന്നെ സി സി ടി വി ഭയങ്കര രീതിയില് ഇപ്പത്തെ കാലത്ത് ഒരുപാട് ഹെ അംഗീകാരം കിട്ടുന്നത് അപ്പൊ ഒരുപാട് കമ്പ നികൾ വ്യത്യസ്തമായ ഫി ഒരുപാട് അങ്കി ഫീച്ചറുകൾ വ്യത്യസ്തമായ ഒരുപാട് ഉ കാര്യങ്ങളെ അവതരിപ്പിച്ചൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്
തീർച്ചയായും തീർച്ചയായും സി സി ടി വി കാരണ നമുക്ക് ഒരുപാട് അപകടങ്ങൾ തടയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഗവൺമെന്റിന് അതിനെ അഭിനന്ദിച്ചേ പറ്റോ പിന്നെ അതൊക്കെ ചെയ്തിട്ടെ ഹെൽമെറ്റ് എ വെച്ച് കഴിഞ്ഞ നമ്മള് ഗവൺമെന്റിനെ പിടിക്കോാ നമ്മള് തലക്കും പ്രക്ഷനയിട്ട് വെക്കേണ്ടതാണ് അപ്പ അതോക്കെയാണ് സി സി ടി വിയെ പറ്റി പറയാനിള്ളത് സി സ ടി എന്ന് പറ ഒരു ഓപ്ഷനാണ്.
അതെ ഇതൊരുപാട് സംസാരിക്കണ്ട വിഷയമാണ് സി സി ടി വി ഇപ്പൊ ഞമ്മള് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്കൂൾ അൻ പിപെ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഇപ്പോ നമ്മടെ ബിസിനസ് മേഖലയില്, ഒരു കമ്പനിയിലെ സി സി ടി വെക്കണ്ട ആവശ്യുണ്ട് കാരണം അവ തൊഴിലാളികൾ കൃത്യമായി കണ്ട് ജോലി ചെയ്യേണ്ടത് നോക്കയാണ് ഇപ്പൊ ഒരു നമ്മള് ഇപ്പോന്നെ ഒരു റെസ്റ്റോറന്റ് നടത്തി എടുക്ക ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഒരു ഉടമയാണ് വിചാരിക്ക അപ്പൊ നമ്മളെ തൊഴിലാളികൾ കൃത്യമായികാണ്ട് സി സി ക വർക്ക് ചെയ്യണ്ടോ ജോലി ചെയ്യണത് മനസ്സിലാക്കാൻ സി സി ടി നിർബന്ധ. കാരണം ചെലപ്പോ നമ്മളെന്തേം കാര്യത്തി പൊറത്തു പോകുമ്പോ അവരുടെ കൃത്യമായ ഒരു കാര്യങ്ങള് ചെയ്യണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ സി സി ടി എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ് സി സി ടി വി അതിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പ കാരണം ഈി സി ടി വി എന്ന് പറഞ്ഞാത്തന്നെ നമുക്ക് ഒരുപാട് ഉപകാരിണ്ടാവും അ ഒരു നമു എന്ത പിന്നീട് ഒഴിഞ്ഞൊരു വിഷയത്തില് നമുക്ക് കൂടുതലായിക്കാണ്ട് സംസാരിക്കാം.
അ തീർച്ചയായും നമുക്ക് ഒരുപാട് സമയങ്ങള് ആവശ്യാണ് അപ്പൊ അതിന് പിന്നെ നമുക്ക് സംസാരിക്കാം തീർച്ചയായും എന്നാല് നമുക്ക് പിന്നെ നമ്മക്ക് അവസാനിപ്പിക്കാം.
അത് ശെരിന്നാ.
ശരി.